ആയി ഹാ ഹലോ ആഹ് ഹലോ കേക്കാമോ ഹലോ ഹലോ എന്തോണ്ട് വിശേഷം എന്തോണ്ട് വിശേഷം സുഖവാണോ എന്തൊണ്ട് വിശ് വിശേഷം സുഖമാണോ
ആ സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്തുവാ പറയുന്നു സുഖ അവിടെ സുഖവാണോ ആഹ് മഴയൊക്കെ ഉണ്ടായിരുന്നോ മഴയൊക്കെ ഇണ്ടോ
മഴ ഇന്ന് രാവിലെ ചെറുതായിട്ടൊന്നുണ്ടായിരുന്നു ഇപ്പൊ നല്ല വെയില്
ആഹ് ഞങ്ങക്ക് ഇപ്പ ഒന്ന് മഴ പെയ്ത് തോർന്നോള്ളു തുണീന്റെ കാര്യണല്ലേ പ്രശ്നമായിട്ട് വരിക ആഹ്
ആന്നേ ഇവിടെ തുണി ഉണക്കുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ മഴ ആയതൊണ്ട് പിള്ളേരെ യൂണിഫോം ഒക്കെ ഇനി ഉണങ്ങാൻ പാടാ
അതാണ് പ്രശ്നം ല്ലേ
പ്രധാന പ്രശ്നം അതത് നല്ല വെള്ള കളർ യൂണിഫോം ഒക്കെ ആണെങ്കിൽ കരിമ്പനായിട്ട് പന്നലായി പോവത്തില്ലയോ
ആഹ് കറക് ഉള്ളിലെങ്ങാനും ഇട്ട് ഉണക്കാൻ നോക്ക് അല്ലാതെ പിന്നെ വെയില് മ് മഴനെ പ്രദീക്ഷിച്ചല്ല വെയിലിനെ പ്രദീക്ഷിച്ചൊന്നും നിക്കാ പറ്റ് ഇട്ടില്ലല്ലേ
ആ അതെ അതെ ഇപ്പ ഇന്ന് വെച്ചാ കൊറച്ച് വെയിലുണ്ട് അപ്പൊ ഞാൻ എഴാം വാരി വെയിലത്ത് ഇട്ടിട്ട് ഇങ്ങെനെ ഇരിക്കുവ എളയ കുഞ്ഞു ഒറങ്ങുവാ മൂത്താള് സ്കൂളിപ്പോയി
ആ ഹാ ഒക്കെ ഭക്ഷണക്കെ കഴിച്ചോ വച്ച് ആ ഞാൻ റ് കഴിച്ചു
അം ഞാനും കഴിച്ചു കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇന്നോ ന്ന് മീനു ണ്ടയിര്ന്നു മീൻ കറി ഉണ്ടായിര്ന്നു പിന്നെ തോരനും പിന്നെ ഒരുഒഴിച് കറിയും
ആ ഹ മീനൊക്കെ അവ്ടെ ധാരാളം കിട്ടോ എങ്ങനെയാ
ആഹ് കുഴപ്പോല്ല കിട്ടിക്കോളും വൈകുന്നേരം ചന്തേ പോണം ന്നാലെ കിട്ടത്തുള്ളൂ അവ്ടെ ജോലികഴിഞ് വന്നിട്ട് മീനും കു‌ടെ വങ്ങിക്കൊണ്ട് വരും രാവിലെ വരുന്നവരൊക്കെ നഷ്ട്ടവാ നമ്മൾ വാങ്ങി ക്കുന്നതെ വീടുകൾലൊക്കെ കൊണ്ടുവരുമ്പത്തേക്കും വയങ്കര എ ചന്തേലാവുമ്പത്തേക്ക് നുക്ക് കൊറച്ച് ലാഭ ആ വയങ്കര വെലയാവും ചന്തേലാഉമ്പത്തേക്കും നമുക്ക് കൊർച്ച് ലാഭത്തിന് നല്ല മീൻ കിട്ടും ഇവടെ വീടുകളിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോഴേ അവര് നമ്മുടെയ്ന്ന് കുറച്ചും കൂടെ ഇരട്ടി പൈസ അല്ലെങ്കിൽ പിന്നെ സ്ഥിരം അവരെകയ്യിനന്നെ ആയിരി നമുക്ക് ചന്തയിലാ ആകുമ്പഴത്തേക്കും നല്ല മീൻ കിട്ടും അതുല ചന്തേലക്കുബോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇത് വാങ്ങിക്ക ഇവിടൊക്കെ കൊണ്ടുവരുമ്പോ ഒന്നോ രണ്ടോ വല്ലേ കൊണ്ടുവരത്തുള്ളൂ
അ
ആ
അങ്ങനെയൊക്കെ ല്ലേ
ആ അതെ അതെ അവിടെ ചെറുതായിട്ട് മഴക്കുണ്ട് അവിടെ എൻ കൂടുതലാ മീൻ വെണ്ണ വലയുണ്ട് ട്ട്
എത്രുണ്ടോ ഒരോ കിലോയ്ക്കൊക്കെ എങ്ങനെയാ
കിലോക്കൊക്കെ ചിലതിനൊക്കെ നൂറ്റമ്പത് ചെലതിന് ഇരുന്നൂറ്റിമ്പത് വെലവരും ഇന്നത്‌ വരെ ഒണ്ട്
പക്ഷെ മീനൊക്കെ കിട്ടുന്ന് പറഞ്ഞാലും വെല കൊറവൊന്നു ഇല്ലാല്ലെ എല്ലത്തിനും വെല കൂടുതലാണല്ലോ ഉം ആഹ് ചിക്കൻ മേടിക്ക്ന്ന ആളാ
അതാവുമ്പോ പിള്ളാരും കഴിക്കും രണ്ടു ദിവസൊക്കെ രണ്ടു ദിവസം മൂന്ന് ദിവസം തട്ടി മുട്ടിയങ്ങ് പോവും ഉം
അങ്ങനെ ഞങ്ങക്ക് പിന്നെ ഞങ്ങക്ക് പിന്നെ ഇവിടെ ഇമ്മ മറ്റേ മീന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെയാണേ നമുക്ക് പിന്നെ വീ ട്ടിലേക്ക് കൊണ്ട് തരില്ല. എടക്ക് എടക്കിങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുവോള്ളു. എടക്ക് എടക്ക് റോഡ്ക്കൂടെ ഇങ്ങനെ പോവത്തോള്ളു പിന്നെ നമ്മള് മാർക്കറ്റ് പോയിട്ടെന്നെ മേടിക്ക്ന്നെ
ആഹ് അല്ലെങ്കി നമ്മളാവരെ പൊറകില് ഓടണം
ഉം അതെ ഞൾക്ക് പിന്നെ എപ്പളും വരാറില്ല രണ്ടുമൂന്ന് ദിവസം കൂടുമ്പോയേ വര
ഉം ഉം ഇവിടെ അങ്ങനെയൊക്കെ തന്നാ
പിന്നെ ചിക്കൻ അതെ ചിക്കൻ ആയപ്പോൾ പിന്നെ ഇരുന്നൂറ് രൂപയോള്ളൂ മേറ്റതിന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ കെയറും
ആഹ് ഇരുന്നൂറ് ചെലടത് ചെടത് ഇരുന്നൂറ്റമ്പത് ഉണ്ട്
ആഹ്
ഹും ഹും ഞങ്ങള് വാങ്ങിച്ചപ്പോ ഇരുന്നൂ ഇരു ഇരുന്നൂറ്റമ്പത് പച്ചക്കറിന്റെ കാര്യം ആണെങ്കിൽ ഇനി പറയേണ്ടാ ഭയങ്കര വെലയാണ്
പച്ചക്കറിക്ക് പിന്നെ നല്ല വിലയാ നമുക്ക് പിന്നെ മുമ്പൊക്കെ കൃഷി ഉണ്ടായിരുന്നു കുറച്ച് ഇപ്പ പിന്നെ ഒന്നൂല്ല
ആഹ് ആഹ് ഇല്ല അതുവല്ല നമ്മള് കിറ്റാ കിറ്റായിട്ട് മേടിക്കുവാണെങ്കിലേ കിറ്റാട്ട് മേടിക്കുവാണെങ്കി അധികൊന്നും കിട്ടത്തുല്ല
അതെ അതെന്താ
പന്ന സാധനങ്ങളെല്ലാം കൂടെ വെട്ടിക്കണ്ടിച്ച് തര് ആ ചെയ്യത്
ആഹ് മറ്റേ കിറ്റായിട്ട് മേടിക്കുന്ന അല്ലേ ആഹ്
ആ കിറ്റായിട്ട് മേടിക്കുമ്പം നൂറ് രൂപകിറ്റ്, നൂറ്റമ്പത് രൂപടെ കിറ്റ് അങ്ങനെയൊക്കെ മേടിച്ചാ കൊഴപ്പല്ല നമ്മക്ക് ഒരു നാല് പേരൊക്കെ ഉള്ളേട്തൊക്കെ നമ്മക്ക് മൂനാലഞ്ച് ദിവസൊക്കെ പോവും കുഞ്ഞുങ്ങളങ്ങനെ പ ഇല്ല നമ്മള് സൂപ്പർ മാർക്കറ്റീന്ന് പോകുമ്പളേ ഓഫറൊക്കെ കാണുമ്പോ അങ്ങനെ അങ്ങ് മേടിക്കും ഊം വൈകിട്ട് ഞാൻ ജോലിക്ക് പോകുമ്പം ആണോ വ ഇല്ലല്ലേ കടേന്ന് മേടിക്വാണോ
കത്തള്ളൂ കിറ്റായിട്ട് കിട്ടത്തില്ല
ആണോ അവിടെ തൊണ്ണൂറ്റൊമ്പത് രൂപക്കൊക്കെ കിറ്റ് കിട്ടും ഞാനങ്ങനെ ഞാൻ ജോലി ചെയ്യ്ന്ന സ്ഥാപനത്തി അപ്പറത്തെ ഒരു സൂപ്പർ മാർക്കറ്റാ അപ്പൊ അവിടെ ഒമ്പത് മണി വരെണ്ട്‌ വൈകിട്ട് ന്നാ ജോലി പോകുന്നത് അഞ്ച മണി തൊട്ടാ ഫാർമസീല് അപ്പം അവ്ടെ ഇങ്ങനെ വ് അവരൊക്കെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ഇടും ഹോയ് കിറ്റിനൊക്കെ ഹോയ് വെല കുറവന്ന സമയത്ത് അപ്പൊ നമ്മള് കേറി വാങ്ങിക്കും
ആഹ് ഹാ
ആഹ് അതപ്പോ കുറച്ച് ലാഭത്തിന് കിട്ടും പിള്ളാർക്ക് അങ്ങനെ വേണന്നില്ലല്ലോ പച്ചക്കറികന്നും നമ്മളെന്തങ്കിലും വെച്ചുകൊടുത്താ പിള്ളാര് കഴിക്കത്തില്ല അവർക്ക് അതിനോട് വല്ല്യ താല്പര്യം ഇല്ല ആർക്ക് ചിക്കനോ മീൻ വറുത്തതോ അതൊക്കയാവുമ്പഴ് അവര് കഴി
പച്ചക്കറിയൊക്കെ കൊടുത്താല് അവിടെ ഇങ്ങനെ മാറ്റി വെക്കുംല്ലേ ഉം
നീക്കി വെക്കും അവിയലാണെങ്കിലും തോരനാണെങ്കിലും കൊടുത്തുകഴിഞ്ഞ അതൊഴിച്ച് അ ഭാഗം നീക്കി വെക്കും അല്ലെങ്കിൽ നമ്മള് വാരി കൊടുക്കണം വാരി കൊട്ത്താലും ഭയങ്കര ബുദ്ധിമുട്ട ആള്
മ്
ഭയങ്കര ബുദ്ധിമുട്ടാ കഴിക്കാൻ ഇങ്ങനെ നീക്കി നീക്കി വെക്കും സ്കൂളിലെങ്ങനെ കഴിക്കുംന്ന് എനിക്കറിയത്തില്ല ടീച്ചർമാരോട് തെരക്കിയാൽ അറിയും
ഉമ്ഹുംഹും സ്കൂളിൽ നിന്ന് പിന്നെ എല്ലാരേം കൂടെ അവര് നോക്കണ്ടേ അപ്പ പിന്നെ അതിന്റെ പി പിന്നെ വേറെന്തുണ്ട്
വേറെ അവിടെ ചക്കയൊക്കെ കിട്ടാനുണ്ടോ
ഇവിടെ ചക്ക ചക്കുയു ത് മാങ്ങ പൊതുവേ കുറവാ ഇപ്രാവശ്യം
ആണല്ലേ ഇവിടേ രണ്ടും കിട്ടാറുണ്ട് എടയ്ക്കൊക്കെ പിള്ളേർക്ക് ആഹ പിള്ളാർക്ക് വല്ല്യ ഇഷ്ടവ പഴുത്ത വരിക്കച്ചക്കയാണെങ്കി പഴുത്ത് ആന്ന് പിള്ളാർക്ക് പഴ്‌ത്തെയാണെങ്കി മ്മള് എല്ലാം കണ്ടിച്ച് പറിച്ച് ഫ്രിഡ്ജീ വെച്ചിരുന്നാലേ കൊറച്ച് എടുത്ത് കൊടുത്താ കഴിച്ചോളും.
മ് പണ്ടൊക്കെ നമ്മള് ചക്ക വറക്കുവായിരുന്നു.
ആ വറ്ക്കും പക്ഷെ ഇപ്പം ഇനിയിപ്പ പറ്റത്തില്ലല്ലോ വെള്ളം കേറിക്കഴിഞ്ഞാ കൊള്ളത്തില്ല. ആ മഴ പെയ്ത് കഴിഞ്ഞാ പിന്നെ ആ വർത്താലുമേ ല് ആ വറുത്ത് വെച്ചിട്ടൊണ്ടായിരുന്നു. അതൊക്കെ ഇവര് സ്കൂളടപ്പിന് തന്നെ കേറിയെറങ്ങി കേറിയെറങ്ങി രണ്ടൂസം കൊണ്ട് തീർ
അത് വീട്ടില് ഇതു തന്നെ വറുത്തു വെക്കുന്നേ ഓ
അന്നേരം പിന്നെ ആഹാരവൊന്നും വേണ്ട ചോറും ആ ഒന്നും വേണ്ട എപ്പഴും ഇതൊക്കെ ചോറുണ്ണുന്നതിന് കുറച്ചുസം കൊറച്ച്നേരം മുമ്പേ ഇത് പോയെടുത്തങ്ങ് കഴിക്കും പിന്നെ വിശപ്പില്ല. പിന്നാവട്ടേ പിന്നാവട്ടെന്ന് പറയും അതുകൊണ്ട് ഇവിടങ്ങ് മ ടിയ അത് വറ്ക്കാൻ. ചെ ഈയെടേക്ക് വറുത്തു വറുത്തത് രണ്ടൂസം കൊണ്ട് സ്കൂളടപ്പിന തന്നെ തീർത്തു സ്കൂൾ അടപ്പ് ഫുള്ള് മുഴുവനും ഇത് കൊണ്ട് നിൽക്കുവന്ന് വിചാരിച്ചു പക്ഷെ നിന്നില്ല രണ്ടു ദിവസം കൊണ്ട് കാലിയാക്കി.
അതെ അവർക്ക് അത് എടുത്ത ആ ടിവിന്റെ മുൻപിലെക്കെങ്ങനും പോയിരുന്നാ മതിയല്ല.
ആ ആണ്. വെശക്കുമ്പോ അന്നേരം ന്ന ഇത് പോയെടുത്ത് വെച്ച് കഴി ക്കും. അപ്പൊ പിന്നെ വേറൊന്നും വേണ്ട
ചോറും വേണ്ട ഒന്നും വേണ്ട ഉം
രെണ്ണ ഒരുപാട് കഴിക്കരുന്ന് പറഞ്ഞാല് അവർക്ക് മനസ്സിലാവത്തില്ല
ഉഹും അതെങ്ങനെ പാമോയിലാണോ ഇണ്ടാക്കുക
ഇല്ല വെളിച്ചെണ്ണക്കാത്ത വെളിച്ചെണ്ണക്കാത്ത കുഞ്ഞുങ്ങക്ക് ആയതുകൊണ്ട് വെളിച്ചെണ്ണേ ഉപയോഗിക്കത്തൊള്ളൂ
ഉഹും നമ്മള് പിന്ന പാമോയിൽലാ വറക്കുക.
ആ അതാ തമ്മിൽ ഫേദം വെളിച്ചെണ്ണയാ
വെളിച്ചെണ്ണക്കൊക്കെ എന്ത് പൈസയാല്ലേ പൈസ കൊ
തമ്മിൽ ഫേദം നമ്മള് അല്ലെങ്കി പിന്നെ കടയി നിന്ന് മേടിച്ചു കൊടുക്കണം അല്ലാതെ വീട്ടിലാകുമ്പഴ് ഇച്ചിര് നല്ലത് ആയിക്കോട്ടന്ന് വിചാരിച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാ സൺഫ്ലവറോയിൽ എന്നൊക്കെ പറഞ്ഞു വരുന്നതക്കെ വേറെയൊക്കെയല്ലേ
അതെ എന്തൊക്കെ കെമിക്കലാല്ലേ ഉണ്ടാവുക ഉം
പിന്നെ വെളിച്ചെണ്ണയാ തമ്മിൽ ഭേദം അതുകൊണ്ട് പിന്നെ അതിനകത്ത് അത് നമ്മള് ഫ ആദ്യം ഒഴിച്ച് കഴിഞ്ഞാ കൊർച്ച് ഈ ചക്കയൊക്കെ ആവുമ്പോ ഒത്തിരി വേണന്നില്ല പെട്ടന്ന് ഇതായി വരും
ആ പെട്ടെന്ന് ഇങ്ങനെ പൊലിഞ്ഞു വരുവല്ലോ
ആഹ് പൊരിഞ്ഞൊരു ഒരുപാട് വെളിച്ചെണ്ണ വേണമെന്നില്ല ഒരു കിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി വർത്തു എടുകാം
ആഹ് ഹാ
ഉം ഇതെല്ലാം കറക്റ്റ് പാകത്തില് അരിഞ്ഞ് എടു അതിന്റെ മണ്ടവശവും എടുക്കത്തില്ല അത് വാലുവശവും എടുക്കത്തില്ല ഇല്ല
അത് നല്ല പണിയല്ലേ ഇരുന്ന് അല്ലെ
ആഹ് ഇരുന്ന് അത് പിന്നെ അമ്മ അങ്ങ് ചെയ്യും
അതൊന്നും
അഹ് അത് അങ്ങ് മടിക്കും അത് ഓർക്കുമ്പോ വിചാരിക്കും പത്തറുപത് രൂപയ്ക്ക് കടയിന്ന് മേടിക്കു
അതെ എണ്ണയും പിന്നെ ഗ്യാസും എല്ലാം
ആഹ് അത് ശരിയാ എണ്ണ ഗ്യാസിന്റെ വില എണ്ണ എണ്ണടെ വില എന്നൊക്കെ ആലോചിക്കുമ്പോ പിന്നെ കടയിലൊക്കെ എത്ര ദിവസം ആയതാന്നെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ പിന്നെ എത്രയൊക്കെ നമ്മൾ വീട്ടിലാണെങ്കിലും ശരിയായി അത്രയൊക്കെ നമ്മള് വീട്ടിലുണ്ടാക്കി നമ്മള് ഒരു ആദ്യം കുറച്ച് ദിവസം കഴിഞ്ഞു പിന്നെ നമ്മള് കടയിൽന്ന് തന്നെ മേടിക്കും അത് മറ്റൊരു സത്യം
പക്ഷേ ഈ വെക്കേഷന്റെ ടൈമിനൊക്കെ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ നല്ലതാല്ലേ എന്തായാലും മറ്റേ ദിവസൊക്കെ പിള്ളേര് ക്ലാസ്സിലും പോവും വെക്കേഷന്റെ ടൈമിനല്ലേ ഇങ്ങനെ കിട്ടത്തുള്ളൂ
ആണല്ലേ ഇവിട പിന്നെ എടക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും
ഉം ചക്ക അപ്പം ഉണ്ടാക്കാറുണ്ടോ?
ഇല്ല അങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല
ആഹ് പിന്നെ ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കോ?
ഉപ്പേരി ഉണ്ടാക്കും അല്ലാതെ ഉണ്ടാക്കിയിട്ടല്ല ചക്കപ്പം ഒന്നും ഉണ്ടാക്കിട്ടില്ല അല്ലാതെ ഇ അത് ഇവടാ ഇഷ്ടവാ
ആ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കപു
ഉം ആ അതവിടെ ഇഷ്ടാഅത് മുള കൊട ഒക്കെ കഴിക്കാൻ വേണ്ടി ഇഷ്ടോ ഇവിടെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാ പച്ചക്ക അന്നെങ്കിലും ഇഷ്ടം പോലെ കഴിക്കും
ആ എന്നാ ശരിയ എന്നാലും പിന്നെ വിളിക്കാം
ആല്ലാ ശരിയന്ന്
ആ ശെരി ഉം